ഹലോ
ആ കേൾക്കണില്ലേ
ആ കേക്കാൻ പറ്റും
ആ എന്തൊക്കെയാ വിശേഷങ്ങള് ആ
ഓ ഇവിടെ സുഖവായിട്ടിരിക്കുന്ന് അവിടെയോ
ഇവിടെയും സുഖമാണ്
ആ മഴയുണ്ടോ അവിടെ
ഇല്ല ഇന്ന് മഴയൊന്നുമില്ല ഇന്ന് അത്യാവശ്യം വെയിലാണ് രാവിലെ മഴ ആരുന്നു
ഞങ്ങളുടെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ മഴയൊന്നും ഇല്ലല്ലേ
ഇപ്പൊ ഇല്ലാ ഇണ്ടായിരുന്നു മഴ ഇണ്ടായിരുന്നു രാവിലെ ഇതാവനുംണ്ടായിരുന്നു ഇപ്പൊ നല്ല വെയിലാ
ആ പിന്നെ എന്തോണ്ട് സുഖമായിട്ടിരിക്കുന്നോ
ആ സുഖായിട്ട് പോണൂ പിന്നെ മക്കളൊക്കെ ഇന്നിപ്പോ ഞായറാഴ്ച ആയതു കൊണ്ട് ലീവായിരിക്കും ആ ഏ അതെയോ ആ അത് ശെരി ആ ഉം ഇന്ന് രാവിലെ ചപ്പാത്തി
ആ കറി എന്തായിരുന്നു ആഹാ നല്ല കോമ്പിനേഷൻ നാണല്ലോ
അതെ ഉം എന്തെങ്കിലും പഠിക്കയാണോ
അതെ ഞാൻ പഠിക്കുവാ ഞാൻ പി എസ് സി ഒക്കെ നോക്കൊണ്ടിരിക്കുവാ അവിടെയോ
ആ ഞാന് കല്യാണം കഴിച്ചു എനിക്ക് മക്കള് മൂന്നാള് മക്കളുണ്ട്
നാലോ ആ ആ അ എല്ലാം ആൺകുട്ടികളാണോ
ഒരു പെൺകുട്ടി രണ്ടാൺകുട്ടി മൂത്താള് പ്ലസ്ടു മൂത്താള് പ്ലസ്ടു പെൺകുട്ടി പിന്നെ രണ്ടാമത്തെ ആള് എട്ടാം ക്ലാസ്സില് ചെറിയ ആള് ഒന്നാം ക്ലാസില് ഉം
ഉം നല്ല കാര്യം
പിന്നെ എന്താ എങ്ങനെയാ പഠിപ്പൊക്കെ എങ്ങനെ പോണൂ
നന്നായിട്ട് പോകുന്നുണ്ട് ഹസ്ബൻറ് എവിടെയാണ് ഗൾഫിലാണോ
ആ അതെ
ആ അപ്പൊ കുട്ടികളുടെ കാര്യൊക്കെ ഒറ്റക്കാണോ നോക്കുന്നത്
ആ അതെ വീട്ടിൽ ഉപ്പ ഞങ്ങള് പിന്നെ ഞാനും മക് ക്കും ഉള്ളത് ഉമ്മ മരിച്ചു ആ ഉണ്ട് ഓൺലൈനായി ട്യൂഷന് ചേർത്തിട്ടുണ്ട്
ആണല്ലേ ആഹ് ഞാൻ കൊറച്ച് ട്യൂഷൻ എടുക്കുന്നൊണ്ടായി രുന്നു അതുകൊണ്ട് ചോദിച്ചതാ
ആ അതുശരി പിന്നെ എങ്ങനെയാ ഓൺലൈൻ ആയിട്ടോ അതോ
ഓൺലൈൻ ആയിട്ട് ഒരു കുട്ടിയുണ്ട് അല്ലാതെ ഞാൻ ഓഫ്‌ലൈൻ ആയിട്ട് എടുക്കുന്നുണ്ട് കെമിസ്ട്രി ഉം അതുകൊണ്ട് ചോദിച്ചതാണ് പിന്നെ എന്തൊക്കെ ക്കെയുണ്ട് സുഖമാണോ?
ഓഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല
ആ ആഹ് അവിടെ ഏത് സ്ഥലമാണ് കോഴിക്കോടാണോ സ്ഥലം അതോ മലപ്പുറമോ?
ആഹ് മലപ്പുറം പി ആഹ് അതെ അല്ലാ എവിടേലും നിന്ന് പഠി ക്കാണോ? ഹോസ്റ്റലില് അങ്ങനെ ആഹ് വീട്ടിലാണല്ലേ ഉം പഠിക്കാന് എങ്ങനെ
ആ ഞാൻ നന്നായിട്ട് ഇല്ല ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കും പത്തിനും പ്ലസ് ടുവിനൊക്കെ ഫുള്ള് എ പ്ലസ് ഉണ്ടായിരുന്നു
അതെലേ ഉം അല്ല ന്നത്തെ കാലത്ത് ഒമ്പത് എ പ്ലസ് ഒര് എ
ആഹാ പഠിക്കുവല്ലോ അപ്പൊ നന്നായിട്ട്
ആഹ് കൊഴപ്പൊന്നുല്ല.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
കേൾക്കാനിച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി ഒറക്കെ പറയാമോ?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
ആ ഹോ ബി എന്താണ് പടം വരയ്ക്കാനോ പാട്ട് പാ
ഇല്ലില്ലാ അങ്ങ ഏയ് അതൊന്നുല്ല.
ഇല്ലല്ലേ ഞാൻ പടം വരയ്ക്കും ഉം
മൈലാഞ്ചി അങ്ങനൊക്കെ ഇടും.
ആഹ് മൈലാഞ്ചി നിങ്ങളുടെ ഒരിതാണല്ലോ നിങ്ങക്ക് ഒരുപാട് മൈലാഞ്ചിയൊക്കെ ഇടാൻ അറിയാമോ? നിങ്ങക്ക് ജന്മസിദ്ധമായിട്ട് അങ്ങനെ ഒരിതുണ്ടല്ലോ ആഹ് ഏത് മൈലാഞ്ചിയാണ് വാങ്ങാറ് ക കടയിൽ നിന്ന് ആ ഈ കളർ കിട്ടുന്ന പ്രത്യേകത ന്റെ മൈലാഞ്ചി ഉണ്ടോ
ഇല്ല ഹംലന്റെ മൈലാഞ്ചി വാങ്ങിക്കും ഓർഗാനിക് പിന്നെ എന്താ നഖത്തിമ്മെ ക്കെടാന് മക്കള് ഹന്നെന്റെന്നെയാണ് ഉപയോഗിക്കല് പ്പൊ ആദ്യൊതെ ബിഗ്ബി ഒക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ ഹന്നന്റെ നെയിൽകോണുംണ്ട്. ബസ്മലുണ്ട്
മുടീല്ഏതെണ്ണയാണ് തേക്കുന്നത്?
മുടീല് ഞങ്ങളെന്നെ ഇവിടെ കാച്ചി എണ്ണേണ്
ആഹ് ഞങ്ങള് വീട്ടി കാ ച്ചിഎണ്ണഅണ് തേക്കാറ് എന്റെമോൻ ഞാൻ കാച്ചുന്നത് കയ്യോന്നി മറ്റേ നെല്ലിക്ക ഉലുവ ഉള്ളി ചെറിഉള്ളി വല്യഉള്ളി ഇടും പിന്നെ കയ്യോന്നി ഇടും മൈലാഞ്ചി എല അ ചെമ്പരത്തി പൂവ് ചമ്പര ത്തി ഇല നെല്ലിക്ക ഇതെല്ലാം കൂടി അരയ്ക്കും അരച്ചിട്ട് എണ്ണ വെളിച്ചെണ്ണയും മറ്റേ എണ്ണ ഉണ്ടല്ലോ ആവണക്കണ്ണ ഇരുന്നൂറ്റിമ്പത് മില്ലി ആവണക്കളേ ഇതെല്ലാം കൂടെ ചേർത്ത് അത് കാച്ചി എടുക്കും അതാണ് ഞാൻ തേക്കാറ് ഉം
ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർക്കും വെളിച്ചെണ്ണയില് മാത്രം
ആഹ ആഹ ഞാൻ എനിക്ക് കുറച്ച് മുടി കുറവാണ് ആ കൊറവന്ന് വെച്ചാ ഒരുപാട് മുടിയില്ല അതുകൊണ്ട് ഞാൻ കൊറച്ച ആവണക്കെണ്ണയും കൂടിത്തേക്കും
ആ ഇപ്പൊ തേച്ചിട്ട് മാറ്റണ്ടോ
ഉം എനിക്ക് നന്നായിട്ട് മുടി കുറവായിരുന്നു ആ നരുപലെ ആയായിരുന്നു കട്ടിയില്ലാത്ത മുടി ഉണ്ടല്ലേ പൊ ഴിഞ്ഞു പഴിഞ്ഞു പഴിഞ്ഞഞ് അവസാനം ഒരുമാതിരി ചകിരി പോലെ നാരി പോലെ ആയായിരുന്നു പക്ഷെ അത് ഏ എല്ലാം മാറി നല്ല ജീവനോടു കൂടി തന്നെ മുടി ഇപ്പം എന്റെ പഴയെ പോലെ
ഞാനും ആദ്യം എനിക്ക് നല്ല മുടി ണ്ടായി രുന്നു പിന്നെ മുടിയൊക്കെ പോയി തീരെ മുടിയില്ലാത്തൊരു ഇതായിരുന്നു ഇപ്പൊ ആ എണ്ണ തേക്ക തുടങ്ങി ഇവിടുന്നിട്ട് കുറെ ഒരു ഇത് ഇപ്പം ഉ ഒരു മാസക്കെ ആയിട്ടുള്ളൂ അത് തായ്‌ത്തിട്ട് ആദ്യം ഞാൻ തരിച്ചിരുന്നു പിന്നെ അതങ്ങനെ നിർത്തി വെച്ചു സാധാ വിലിച്ചു ചെണ്ണ മാത്രക്കി അങ്ങനെ ഇതായി പിന്നെ മുടി കൊഴിഞ്ഞ് ഈ കോയൽ കിണറിത്തെ വെള്ളാണ് ഞങ്ങക്ക് അത് കാരണമാണോ എന്താണ് അറില മുടി ഫുള്ളായിട്ട് ഊരി പോവേര്ന്നു അതുപോലെ ചെറിയൊരു നാര് പോലെ ആയിട്ടങ്ങനെ ആഹ
വെള്ളവും ആ മറ്റേ ഗ്രാമ്പു ഗ്രാബു ഉലുവയും ഇട്ട് തിളപ്പിച്ച വെള്ളം ആ അത് തേച്ചാല് അല്ല ഉലുവ വെറുതെ വെള്ളത്തി ഇട്ടാ മതി അതിന്റെ വെള്ളം എടുക്കണം തേക്കണം പിന്നെ ഉള്ളി നീര് എടുത്ത് തലയിൽ തേ ച്ചാ ഇത്പോലെയുള്ളതൊക്കെ മാറും പിന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞത് എന്നുള്ളത് എന്ന് പറയുവാണെങ്കിൽ വേപ്പിന്റെ എല തുളസിയെല ആ ഇത് രണ്ടും കൂടെ അര അരച്ച് തേച്ചാൽ നമ്മുടെ താരൻ നന്നായിട്ട് മാറും നമ്മുടെ വേപ്പിന് വേ പിന്നെ അണു ഈ ആ ഒരു ഫംഗസ് ആണല്ലോ ഈ താരൻ ഈ ഫംഗസിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതിന്റെ ആ ഒരു ഇതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതെല്ലാം പൂർണ്ണമായിട്ട് മാറി നമ്മുടെ തലയോട്ടിയില് നല്ല രക്ത ഓട്ടവും നമ്മള് തലയിൽ ഇങ്ങനെ മസാജ് ചയ്തു കൊടു കൊടുത്താമതി
ആഹ് അത് അരച്ച് തേക്കേ
ആഹ് ആഹ് അരക്കും അരച്ച് ട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ ആക്കി തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചു വെച്ചു ഞാൻ അത് ചെയ്യാറുണ്ട് കാര്യം എന്റെ തലയിൽ ചെറുതായിട്ട് ചൊറി പോലെ വന്നിട്ടുണ്ടായിരുന്നു
അപ്പം നല്ല മാറ്റംണ്ടാവല്ലേ എന്നാല് തേച്ചു കഴിഞ്ഞാല് ആഹ് അപ്പൊ അതൊന്ന് നോക്കണം
ഉം കാര്യം ഇത് തുളസിയിലെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ വേപ്പിലയും നമുക്ക് വേപ്പില ഇല്ലെങ്കി കറിവേപ്പില ആയാലും മതി ആ ഇത് രണ്ട് കൂടെ അരച്ച് ആ പറ്റും പക്ഷെ ഇതൊന്നും നമ്മള് ആ ഇത് ഇത് തേ തേക്കുന്നതിനോടപ്പം തന്നെ നമ്മള് നല്ല ആഹാരവും കഴിക്കണം ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ ഗുളിക ഒരു മാസം ഒരു അഞ്ച് മീൻ ഗുളി പിന്നെ വൈറ്റമിൻ ഇ യുടെ ഗുളിക ഇതെല്ലാം കഴിക്കണം നമുക്ക് വൈറ്റമിൻസിന്റെ കുറവു കൊണ്ടായിരിക്കും മേബി ഈ മുടി പൊഴിയുന്നത് പിന്നെ ആ സിംഗിന്റെ ഗുളിക
ഉം
ആ ഇത് ആ ഇതെല്ലാം ആ അത് മതി ഒരുപാട് കഴിക്കരുത് ഒരാ ഒരു മാസ ഒരഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം അത്രയൊക്കെ കഴിക്കാവുഅല്ലെങ്കിൽ ഇത് ഡോക്ടറിനെ കാണിച്ചിട്ട് കഴിക്കുന്നതും നല്ലതാണ് പക്ഷെ എനിക്ക് നന്നായിട്ട് മാറ്റം ഉണ്ടേ എന്റെ ഇതെല്ലാം കഴിച്ചതോ എന്റെ മുടി ഒരു ഒരു മാസത്തേക്ക് എന്റെ മുടി ഒരു മുടി പോലും പൊഴിയാതിരിന്നിട്ടുണ്ട് ആ അപ്പൊ എനിക്ക് നല്ല മാറ്റമുണ്ട് എന്റെ മുടി നന്നായിട്ട് കിളച്ച് ഉം ഈ ആവണക്കെണ്ണ തേകുന്നതന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയുടെ അകത്ത് കിളിക്കാതിരി ക്കുന്ന മുടികൾ കിളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് വെളിയിലോട്ട് വരാൻ വേണ്ടിട്ട് ആ അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കഴി പിക്കുമ്പോഴത്തേ ആ കിളിച്ച് വന്ന മുടി ആ ബേബി ഹേഴ്സ് തയോട്ട്ഇറങ്ങുകയും ചെയ്യും
ഉം ഉം ആ ഞമ്മള് നല്ല ആഹാരം കഴിച്ചിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലൊക്കെ കാര്യണ്ടാവും
ആ അല്ലാതെ ഇത് പുറമേ ഇത് മാത്രം തേച്ച് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല പിന്നെ നമ്മള് ഈ ബദാമ് ഇത് ഇതെല്ലാം നമ്മള് ഇച്ചിരിച്ചിരി കഴിക്കാവൂ ദി സം രണ്ട് ബദാമ് അത്രയട്ട് കഴിക്കാവും ഇതെല്ലാം അങ്ങനാണെങ്കി നമുക്ക് നമ്മുടെ ചെലവിൽ തന്നെ ചുരുങ്ങി ഇതെല്ലാം കഴിക്കാൻ പറ്റും ഉം ഇനി ഇത് ബദാം ഒക്കെ കഴിക്ക ഞാൻ സാമ്പത്തികമായിട്ട് ഞങ്ങക്ക് സാമ്പത്തികമായിട്ട് അത്രയ്ക്ക്ല്ല അപ്പൊ ഞങ്ങള് നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കും അറുപത് രൂപ കൊടുത്ത് കഴിഞ്ഞാ നമുക്ക് ക്ക് ദിവസം ഒരു നെല്ലിക്ക വിധം കഴിക്കാനുള്ള ഒരു മാസത്തേക്കുള്ളതുണ്ട് നെല്ലിക്കായ നറച്ച് വൈറ്റമിൻ ചെയിണ് പിന്നെ നമുക്ക് ചീര ചീര ഇല്ലെങ്കിൽ നമ്മടെ മുരിങ്ങയുടെ ഇല കഴിച്ചാൽ മതി
അ ആ
നമുക്ക് മുടിയൊക്കെ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ സംരക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യ
ആ ആ അത് ശരിയാണ് ഞമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലൊക്കെ പ
മുപ്പത് രൂപക്ക് കിട്ടും ഒരു പത്തെണ്ണം അത് നമുക്ക് അല്ല ഒരു അഞ്ചെണ്ണം അത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഉം ചേച്ചി ഇപ്പം പിന്നെ പ്രസവൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതാണല്ലോ അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗി ച്ചാൽ ഇനി എന്തെങ്കിലും വന്നാല് അങ്ങനെത്തുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസ് കുറവാ
ആ ആ അപ്പം ഞാന് ങ്ങനെ യൂ ഇല്യാ
ആ ഇതെല്ലാം നോക്ക് മുടി നന്നായിട്ട് കിളിക്കും നമ്മളെപ്പോഴും ചെലവ് കുറഞ്ഞ രീതിയിൽ കൂടി പോയിട്ട് നോക്കുന്നതാ നല്ലത് അല്ലാതെ ചുമ്മാതെ ഇങ്ങനെ കൊറെ ബ്യൂ ട്ടിപാർലറിൽ പോയിട്ട് കുറെ ക്യാഷ് കളഞ്ഞ്
ഉം ഉം അതൊക്കെ ശരിയാണ് ഉ ആ ഇത് ക്ക് നമ്മള് നമ്മക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഇതാണല്ലോ അത് നോക്കാം ഉം വേപ്പിന്റെലായാലും തുളസി ആയാലൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടണതാണല്ലോ
ആ അതെ അതെ അതെ നമ്മൾടെ പറമ്പി കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കതെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെതിന്റെ ഏറ്റവും വലിയ ഇത് ന്ന് വ ച്ചാല് നമ്മൾ ഇതെല്ലാം സ്ഥിരമായിട്ട് ചെയ്യണം ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്തില്ല പിന്നെ ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പൊ ഇതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടത്തില്ല ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ദവസ പേ
ഉം ഉം അത് എന്ത് കാര്യം അങ്ങനെയാണല്ലോ നമ്മൾ തുടർച്ചയായി കുറച്ച് ചെയ്ത് നോക്കുമ്പൾ അതിന്റെ ഫലം കാണാൻ പ റ്റുള്ളൂ
ആ പിന്നെ അംഗനവാടിന്ന് കിട്ടുന്ന റാഗിപ്പൊടി ഉം റാഗിപ്പൊടി ഇട്ട് കുറുക്കുണ്ടാക്കി കുടി ക്കുന്നതും പിന്നെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് പിന്നെ എള്ളുണ്ട. എള്ളാണ് ഇതിന്റെ മെയിൻ ഫാക്ടർ മുടിക്ക് കറുപ്പ് കിട്ടുന്നതിന ട്ട്ള്ള ഏറ്റവും വലിയ കാര്യം എള്ള്. എള്ളുണ്ട തിന്നുന്നു.
എന്തായാലും ഞാന് ഒക്കെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നാ ശരി ന്നാ ഞാൻ വിളിക്കാം.